ഹലോ ആ കേൾക്കുന്നുണ്ടോ
വിളിക്കുന്നാ
കേ കേൾക്കുന്നുണ്ടോ
ആ എന്താ പരിപാടി
പിന്നെ എന്താ ഒരു ഫൈ ടൊമാറ്റോ ഫ്രൈ കാണും നാല് ചപ്പ മതിയോ രണ്ട് മുട്ട ഉം പിന്നെ ടൊമാറ്റോ കറി ആ ടൊമാറ്റോ ഫ്രൈ എന്ന് പറഞ്ഞാ അവർക്ക്മാറ്റോട് ഒരു കറിയ തോന്നുന്നു ഹലോ കേക്കുന്നു ണ്ടോ
ആ കേക്കൊന്നു ഉണ്ട് എന്ത വീട്ടിലൊന്നും വെച്ചിട്ടില്ലേ ഇന്ന് ഫുള്ള് ഓർഡർ ആണോ
അല്ല ജോ ജോലി സ്ഥല ത്തെ
ആ
ആ അവിടെ സാ ഞാൻ ജോലി ചെയ്യണവിടെ സാറിന് ഇത് വാങ്ങാൻ വേണ്ടി
അതെ അതെ ഉം വീട്ടില അപ്പ ജോലി ജോലിന്റെ അവിടെയാണോ
ആ ആ വീട്ട വീടിൻ്റെ അടുത്ത് ഞാൻ ഒരു കോളേജിൽ ഡെയിലി വേക്കൻസിക്ക് ജോലിക്ക് പോകുന്നുണ്ട്
ആ
ആ അപ്പൊ അവിടുത്തെ സാറ് പറഞ്ഞത് സാറിന് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങാൻ പറഞ്ഞു
എന്താന്നണ്ട് വീട്ടിൽ ആരൊക്കെ
വീട്ടിലെ മോനും എൻ്റെ അമ്മയും ഞാനും മാത്രം
ആ മോന് എന്താ പഠിക്കണേ
മോന് പ്ലസ് ടുവിനൊക്കെ പോയി ഐ ടി പോയിട്ടൊക്കെ നിൽക്കുന്നു
ആഹ് കഴി കഴിച്ചോ വല്ലതും
ക കഴിച്ചില്ല കഴിക്കാൻ ഇരുന്നപ്പോ സാറ് വിളിച്ചത് വടിച്ചോട്ട് കൊടുക്കാൻ
ആ
ഓ പിന്നെ അത് മേടിച്ച് സുഖം മക്കളൊക്കെ
മക്കളൊക്കെ ഏ രണ്ട രണ്ടാളുണ്ട് ഒരാള് രണ്ടാളും സ്കൂള തന്നെ ഒരാള് എൽ കെ ജി ല് ഇപ്പയം ചേർത്തിയെ ര ആ വലിയ ആള് രണ്ടാം ക്ലാസ്സിൽ ആ ആ രണ്ടാം ക്ലാസ്സിലാ
അത് ശെരി എളെ ആൾ കൊച് കുഞ്ഞാണാ
ആഹ്
ആ ആ ആഹ് ആ ഇത്ര ഒരു വയസൊക്കെ ആയോ
ആ അയിന് രണ്ടാമത്തെ ആളെ എൽ കെ ജിയിൽ ഇപ്പോഴാണ് ചേർത്തത്
ചേർത്തത് ആ ആ ആഹ് അടുത്ത് രണ്ടരും ഒരു സ്കൂള്
ആ ആഹ് ഒരു സ്കൂൾ തന്നെയാണ് വീടിനടുത്ത് തന്നെയാണ് ആ ഇല്ല ഓ ഇല്ല ഓട്ടോ ല്
ആ ആ ആ ആ വൈകിട്ടും വീട്ടിൽ കൊണ്ട് വരല്ലേ ആ ആ ആ വേറെ പിള്ളേരു ഉണ്ടാ
ഇല്ലാ ഇല്ല വ ഏ മൂന്നാമത്തെ ഉണ്ട് എന്താ കാത്തിരിക്ക് ഹ ആ മൂ മൂന്ന്
ആ ആ ആ മറ്റെ രണ്ടൂപേരും ആ ആ മ് അ ആ ആഉമ്മ ആണ്ങ്ങളാ
ആ ഒരാൾ പെണ്ണും ഒരാണും വലുതാണ് ചെറുത് പെണ്ണ് ആ ചെറുത് പെണ്ണ് വൽതാണ് മ് മ് പിന്നെ ഹസ്ബൻഡ്
ണല്ലേ പിന്നെ എന്ത്യ്യ്യാണ് ഭർത്താവ് ജോലിക്ക് പോയി
ആ ഒരു മോനല്ലേ അമ്മയും
അമ്മയും മോനും ഞാനും ഭർത്താവ് വ ഭർത്താവ് ഇവിടെ ഇല്ല ജോലിക്ക് അതുകൊണ്ടാണ് ഞാൻ പറയാത്ത
ആഹ് അത് കൊഴപ്പില്ല പിന്നെ വേറെന്താ സുഖല്ലേ മഴ ഇണ്ട ങ്ങട്ട് ചോറായി ആ ചോറായി കൂട്ടാനായി മത്തി മീന് കിട്ടിന്ന് നല്ല മത്തി മീന് നല്ല ഇല്ല ഇല്ല ഞ ഞങ്ങള് മത്തി മീന് വാങ്ങിട്ട് ഒരുപാട് കാലായി എനിക്ക് പറ്റാത്ത കൊണ്ട് മീനൊന്നും പറ്റാത്ത കൊണ്ട് ഇപ്പ അങ്ങനെ ഭയങ്കര കൊതിയാണ് മീനിനൊക്കെ അപ്പൊ ഇങ്ങനെ മത്തി മീന് കിട്ടിയപ്പോ അങ്ങനെ മുളകിട്ട്അങ്ങട്ട വച്ചു അപ്പ അങ്ങട്ട് സൂപ്പറാക്കി ആ വറുത്തു കൊറച്ച് വറുത്തു കൊറച്ച് മുളകിട്ട് വെ ച്ചു കൊറച്ച് മീനിന്റെ മുട്ട ഇണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അതും വറുത്തു നല്ല ര
ആഹ അത് നല്ല ട്ടെസ്റ്റല്ലേ
നല്ല ടേസ്റ്റ് ആണ് ആ നിങ്ങള് കൈ ങ്ങള് തലൊക്കെ വാങ്ങാറ് മീനിന്റെ തലക്കാറിക്കെ വെക്കാറുണ്ടോ
കടന്ന് വെച്ചത് വാങ്ങും
ഒരുസം ആഹ ഒരിസം വ വാങ്ങിയാണ്ട്
ആ ആ എനിക്ക് അത് വെക്കാ അറിഞ്ഞൂടാ നമ്മള് ഹോട്ടല വ വെക്കുമ്പോളത്തെ
നമ്മ നമ്മള് അറിയില്ലന്ന് പറഞ്ഞ കുത്തിരിന്നാ നമുക്ക് ഒന്നും അറിയില്ല എന്നാലും ഞമ്മളൊന്ന് വാങ്ങി വെച്ച് നോക്കിയാല് ആഹ അത് വെ ചെയ്യാൻ നിങ്ങള ഭർത്താവിനോടുത്ത് ഭർത്താവ് പിന്നെ ങ്ങളെ വിടില്ല ഉ എന്റെ ഭർത്താവിനൊക്കെ ഭയങ്കര ഇഷ്ടാണ് തലക്കറി
വെക്കൂ അല്ലേ
ആഹ് ഇവിടെ എന്നും തല ആദ്യം തല വാങ്ങും ന്നട്ട് അത് വെക്കും എന്നിട്ട് നല്ല മുളക് ഇട്ട് വെച്ച് പുളി പാർന്ന് മുളകൊക്കെ ഇട്ട് വെച്ച് അങ്ങനെ കഴി
ആഹ ഇപ്പൊ വീട്ടിൽ ഒറ്റയ്ക്കാണോ
വീട്ടില് ആഹ് ഇപ്പ ഞാന ഒറ്റക്കാണ് ഭർത്താവ് ഇണ്ട് ഇന്ന് പോയിട്ടില്ല അന്ന് പോയിട്ടില്ല ഇന്ന് ലീവ് എടുത്ത്ക്കാ
വീട്ടില ഒറ്റയ്ക്ക ഉള്ളതത് കൊണ്ടാണാ
അല്ല ഇന്നു അതൊന്നുംല്ല ഇന്ന് വെറുതെ ലീവ്ടുത്താതാ
ആഹാ എവിടെേക്കും കറങ്ങാൻ പോകുന്നതായിരിക്കും
ഏയ് അങ്ങനൊന്നുംല്ല അതൊക്കെ അതൊക്കെ കഴിഞ്ഞു കറക്കൊക്കെ കഴിഞ്ഞു ഇപ്പൊ മൂന്ന് കുട്ടികളായില്ലേ ഇപ്പൊ അതൊക്കെ കുറഞ്ഞു ആ അതെ ഇനി മക്കളെൊക്കെ വലുതവട്ടെ ന്നട്ട് വേണം പോവാ ഇത് ഇ പോ എങ്ങോട്ട് പോകുമ്പോ രസാണ് മക്കളെയും നോക്കണ്ടേ
ആഹപ്പ അതല്ല മെയിൻ ആയിട്ട് ഇപ്പം അവര് മക്കളെ തന്നാ നമ്മ ഇ മക്കളെ കാര്യങ്ങള്ൾ നോക്കണ്ടേ
ആഹ് അതന്നെ പിന്നെ സ്വന്തമായിട്ട് ഒരു വണ്ടിയൊക്കെ വേണംന്ന് പറഞ്ഞ ന സ്വന്തമായിട്ട് അങ്ങനെ പോകാലായിക്കൂടി ഇത് ഇത് ഇപ്പൊ ഒരു ബൈക്ക്മ്മ പോപ്പ എത്രാളാ കൊള്ള
ആഹ എന്താ ആഹ ആഹ ബൈക്കില് ഇപ്പത്രയും പേരും കേയറില്ല ആ ആ് ആ ആ ആഹ ഒരാള ഇത് ഇരിക്കാം
ആഹ അതെ ഉം പിന്നെ മ ഇല്ല ഇല്ലല്ല നമ്മള് വാടക വീട്ടിലാണ് ആ ആഹ് ഇനി നല്ലൊരു സ്ഥലൊക്കെ വാങ്ങീട്ട് അങ്ങനെ ആഗ്രഹമുണ്ട് ആഹ നോക്കുന്നുണ്ട് നോക്കല് അടു നോക്കല് തുടങ്ങീട്ട് കൊറെ ആയിക്കുണു ഒന്നും ആയിട്ടില്ല
ആ ഹസ്ബൻഡിന് സ്ഥലം ഒന്നും
ഇല്ലല്ല ഇല്ല സ്ഥലല്ല അവിടെല്ല എന്റെ വീട്ടിലും ഇല്ല
ഓ ശരി ആ ആ ഞാനും പാവും തന്നെ നമ്മൾ അന്ന ന്ന് ജോലി ചെയ്ത് കഴിയുന്നവരാണ്
ആഹ എല്ലാരും അങ്ങനെ തന്നെ എന്നാലും കൊഴപ്പല്ല രോഗങ്ങളൊന്നും ഇല്ലന്നാ മതി നല്ലത്തീലിങ്ങനെ പോയ മതി എത്ര ജോലി എടുത്താലും കൊയപ്പില്ല അത് ഇഞ്ഞി കൂലിപ്പണിയാണെങ്കിലും ഏത് പണിയാണെ എങ്കിലും നല്ല അസുഖങ്ങളൊന്നുല്ല അങ്ങനെ പോയി കിട്ടട്ടെ
അതാണ് നൻ നമ്മക്ക് നല്ലത് പൊറത്തൂന്നൊക്കെ വാങ്ങ് ന്ന ആഹാരങ്ങളെല്ലാം വെശങ്ങളൊക്കെ
ഞാ ആ അതെ അതെ പൊറത്ത്ന്നൊന്നും ആഹാരം ഞങ്ങള് അങ്ങനെ വാങ്ങാ റേല്ല അധികം മ്മള് വീട്ട്തെന്നെ പിന്നെ എ കുട്ടി കുട്ടികള് ബ്രോസ്റ്റ് വാണന്നൊക്കെ പറപ്പോ വീട്ടിക്കൊക്കെ പോയാല് അവ് ന്ന് വാങ്ങുന്നല്ലാതെ ട്ന്നങ്ങനെ ഞങ്ങള് പൊറത്ത്ന്നൊന്നും വാങ്ങാറില്ല ഏതോ രണ്ട്മൂന്നാല് മാസം മുന്നെ ഏ കുട്ട്യാള്ങ്ങനെ കരഞ്ട്ട് പൂതിയായിട്ട് കൊതിയായിട്ട് അങ്ങനൊന്ന് വാങ്യേത അങ്ങനെ എപ്പളൊന്നും അങ്ങനെഷ് ശീലാക്കാനും പറ്റില്ല കുട്ട്യാളൊന്നും അപ്പൊ കു ട്ട്യാള് കണ്ട് പഠിക്കും
ആ ആ
ഞമ്മള്ങ്ങനെ ശീലാക്കി കയ്ഞ്ഞാ കുട്ട്യാക്കത് മനസ്സിലാവും ഇത് നമ്മള് അവരെന്ത് ആ അവരെ മുന്നേ നമ്മളിപ്പത്തെന്നെ എന്തെങ്കിലും കാണിച്ചൊടുത്ത് കയ്ഞ്ഞാ അവര തെന്നെല്ലേ ചെയ്യാ ആ അതെന്നെ നമ്മളത് കണ്ടിട്ടല്ലേ അവര് പഠിക്കാ
ആ അ പിന്നെ
പിന്നെന്താ ഭക്ഷണം കഴിച്ചോ
ഞാൻ പറഞ്ഞില്ലേ സാറിന് ഇത് വാങ്ങാൻ വേണ്ടിട്ട് എറങ്ങിയതാ എന്നാ പിന്നെ ശെരി പിന്നാ
ആ ആ ഓക്കെ ഞാൻ വിളിക്കാ
ശെരി ഓ
ആ